ആഹ്
കേൾക്കാമോ
ആഹ് കേൾക്ക്ണ്ട്
ആഹ് ആഹ് എന്നാ വിശേഷം ഒക്കെ
എന്താ സുഖണു അൽഹംദുലില്ലാഹ് അങ്ങനെ പോണു
ആഹ് ആഹ് മക്കളൊക്കെ എന്ത്‌ എടുക്ക്ണു
മക്കള് ഇന്ന്പ്പോ ഒരാൾ സ്കൂള് പോയി ചെറിയ ആള് ഇന്റെപ്പണ്ട് ആഹ് ഇന്ന് ക്ലാസ്സ്ണ്ടയ് ഇന്നലത്തെ പകരം ഇപ്പ ഇന്ന് എടുതുകുണു ആഹ് ഇന്ന് ഇപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങളെ അവിടെന്നു ഇല്ലേ
ഇവിടെ പിള്ളേര് പോവാത്തന്ന അറിയില്ല കേട്ടോ എങ്ങനെയാന്ന്
അതല്ലേ ശെരി
ആഹ് പിള്ളേരൊക്കെ സ്കൂൾ പഠനം കഴിഞ്ഞു അപ്പ ഏറ്റവും ചെറിയ ആള് ഇനി ഇപ്പോ പതിനൊന്നാം ക്ലാസ്സിലേക്ക് ആകുന്നു ക്കടുത്ത മാസ ക്ലാസ് തൊടങ്ങോള്ളൂ
ആഹ് അതെ അത് ശരി ചെറിയൊര്ക്ക് ണ്ട് ഒന്ന് മുതല് പത്ത് വരെ കെ ജി ള്ളൂ ഒന്ന് മുതൽ പത്ത് വരൊക്കെന്ന് ന്നൽത്തെ പകരം ന്ന് ട്ക്ക്ണ്ട് വർക്കില് ഉം പിന്നെ ന്തൊക്കെ പണ്യാളൊക്കെ കയ്ഞൊ
ഏയ് ഒന്നും കഴിഞ്ഞിട്ടില്ല മീന് എടുത് വെച്ചിട്ടൊള്ളൂ
ആഹ് ആഹ് ശരി
ആഹ് പിന്നെ വീട്ടില് അവിടെ എല്ലാം കഴ്ഞ്ഞോ പണിയൊക്കെഴ്ഞ്ഞോ
ആഹ് ഇവിടെപ്പന്ന് പ്രത്യേകിച്ച് പണില്ല ഇന്നലപ്പ നോമ്പായ കാരണം ചോറൊക്കെ വെച്ചത അങ്ങനെ ഇരിക്ണ്ട് ചോറും കറീം പിന്നെ ചായികടി ണ്ടാക്കണ കാര അത് ചെലവായിട്ടൊള്ളൂ പിന്നന്ന് വീട്ടിലിപ്പങ്ങനാരുല്ല ഹലോ കേക്കാല്ലേ ഹലോ ഹലോ കേക്ക്ണ്ല്ല ഹലോ